ഹലോ.
ആഹ് കേക്കണില്ലേ? വലൈക്കു മുസ്സലാം.
എന്തൊക്കെ സുഖാണോ? ഓഹ് സുഖം സുഖം.
ആഹ് പിന്നെ എന്തൊക്കെ മയൊക്കെ ഉണ്ടോ?
മഴ മിനിയാന്ന് ന്നല്ലൊരു മഴട്ടി അങ്ങട്ടോ?
ത് ഇവടിം പെയ്തു ഇപ്പഇവടെതാ ന്നല്ലെ മയക്കാർണ്ട്.
ആഹ് ഇവടീണ്ട് ഇങ്ങനെ മൂടീണ്.
ആഹ് ഇരുട്ടായി വെര്ന്ണ്ട്. അപെയ്യായിരിക്കും, പെയ്യായിരിക്കും.
ഉം.
ഉം പിന്നെന്തൊക്കെ ചായുടിക്കെ കഴിഞ്ഞോ?
ഇല്ലേയ് ചോറയ്പ് രണ്ടരക്കായപ്പോ കയിഞ്ഞിട്ടൊള്ളു.
ആഹ്, ആഹ്, ആഹ്
ഞാന് വിളിക്കാനായില്ല വിര്ന്നാർ ആഹ് അവിടെണ്ട് ഒക്കെണ്ട്. വിരുന്നാര് വന്നിട്ട് എന്താന്ന് സ്പെഷ്യല് ഇണ്ടാക്ക്ണ്ടോ?
സ്പെഷ്യലൊന്നുല്ല ഇന്ന് ഇന്റെ ഇമ്മീ ബാപ്പിയൊക്കെ വെര്ണ്ട്. മോന്റെ സുന്നത്തെല്ല്യാണം കഴിഞ്ണ്.
ആഹ്, ആഹ്
ഓല് വേര്ണ്ട് അപ്പൊ ഓൽക്ക്ഇള്ളത് ആഹ് അങ്ങനെണ്ടാക്കിച്ചു അല്ലാതെ സ്പെഷ്യലൊന്നുല്ല.
പിന് ന്നട്ട് സുൻത്തല്ലിയാണം കയ്ച്ചിട്ട് കൊർച്ചീസായോ?
ഇല്ല, ഇല്ല ഇന്നല.
ഏഹ് ഇന്നലേ
ആഹ് ഇന്നെലെ വെയ്കുന്നേരം ആഹ് ഓൻക്ക് പേടിയാണ്. ന്നീചടക്കാനൊക്ക
ഏഹ്
ഓനെ മൂത്രേയ്ക്കാൻ ന്നീപ്പിച്ച്ട്ടെന്നെ ഓൻക്ക് പേടിയാ.
ഉം ഇന്റെ മോന്റെ പിന്നെഞാൻ പ്രസവിച്ചെട്ക്കുന്ന ടൈമിലെന്നെ കൈഞ്.
ആഹ്
ഒര് മുപ്പഹീസൊക്കെ ആയപ്പോതെന്നെ
ആഹ് ഇബെൻക്ക് കൊഴപ്പൊന്നുല്ല. ഓന്ക്ക്പ്പോ ആറാംവയസ്.
ഏഹ്
ആഹ്
ഇപ്പൊ വെക്കെശെന്
ആഹ് ഇപ്പഎല്ലാരും സ്കൂള് തുറക്കുമ്പോക്കിന് ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്തെക്കും.
ആഹ്
ആഹ്
ഇന്റെ ന്ന് ഇന്നേ ന്നെ പ്ര ഓൻക്ക് മൂ ത്രൊയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിനി അപ്പൊ ഡോക്ട്ടറ് അനെചെയ്യാം പർഞ് ചെയ്തു.
ആഹ്
പിന്നെതാ വായികു
ഉം പിന്നാ ഉം ഓന്ക്ക് പോരോപിരാന്തെ ഹോൻക്ക് ട്രൗസർ ഇടന ഇടണേലോ.
ആഹ് ഇവടെ അയലോക്കത് ഒരുകൂട്ടിന്റെതെപോ ത ചെയ്യ്ത്ണ് അയ്ന് പേടിയെല്ല അഹ് ന്നീച്ച് മണ്ടാണർഞ്
ഏഹ്
ന്നട്ട് നീര് വന്നിട്ടാകെ കെതിയെട്ട്ണ്അറിണ്ട്.
ഏഹ് ഇബെൻക്കാ കൊയ്പ്പൊന്നുല്ല ഇവൻക്ക് പ്പം ഏളാപ്പാന്റെ കുട്ടി വന്ന്ക്ണ് പ്പം ഓന്റെ കൂടെ കളിച്ചണം അപ്പ ട്രൗസറ്ട്ടരോന്ന് അപ്പ ത്ള്ളതൊക്കെ ഓൻ മറ്ന്ന്ക്ക്‌ണ് തോന്ന്ണ്
വേദന ണ്ടാവലല്ലേ
വേദനക്ക് ഗുളിക കൊടുത്ത്‌ക്ക്‌ണ്
ആഹ് അപ്പ വേദന വിട്ട്ണ്ടാവു അതാക്കാരം
ആഹ് ആഹ് അഹ്ണ്ട് പിന്നെ മൂന്ന് നേരം മര്ന്ന് അങ്ങനെക്കെ ണ്ട് അത്കൊണ്ടാണ് വേദനല്ലാ മറ്റേ പനി ന്തൊക്കെ ആകുമ്പോ ഓൻക്ക് മരുന്ന് കുട്ച്ചാ ഭയങ്കര പേടിയാ ഇപ്പ ഇതെന്തേ ആവം ബേം കുട്ച്ണ്ട്
അഹ് വേ മുറി മാറട്ടെ പേട്ച്ട്ട്ണ്ടാവും
ആഹ് ആഹ്
മറ്റേത്ങ്ങനെ കാണ് ണില്ലല്ലോ ഇതോന്റെ കണ്ണ് കാണല്ലേ
ആഹ് അതന്നെ ഉം പിന്നെന്താ എന്താ രണ്ട്
ആൺകുട്ടികളാ
അല്ല അല്ല ഒന്ന് പെണ്ണും ഒന്നാണും വല്താണ് ചെറ്ത് പെണ്ണ് ചെറ്തീന് ഒരൈസാ ആയ്റ്റൊള്ളൂ
ഏ ൻ്റെ ചെറ്താണ് വെല്ത് പെണ്ണ് ഞ് രണ്ട്ക്ക്
ഏ
പിന്നാ
പിന്നെ വേറെ ന്തൊക്കെ എട്ക്കേം പോയിനോ വെക്കേഷനൊക്കെ ആയിട്ട് ഉം
ഭയങ്കര ചൂടല്ലേ
തീരാനായത് ഇപ്പൊ അട്ത്ത രണ്ടാമത് മാസായല്ലോ കൂക്ക് സാനം വാങ്ങല്
ഇഞ്പ്പോ എല്ലാർക്കും അയിന്റെ തെര്ക്കേക്കാരം ഇത് വെരെ കളിന്റെതിന്റെ ഒക്കെ തെര്ക്കെനി തയ്ഞ് പ്പോ സ്കൂൾക്കുള്ള ബുക്ക് ബാഗ്
ഉം ചേർത്തന്നെ ഇന്റെനിം ചേർത്തണം ചേർത് നെ ചേർ നാലരയായി എൽ കെ ജി ക്ക്‌ ചേർക്കണം പ്പ അയിന്റെയക്കെ ഓരോരോ തെര്ക്കാള ന്നെ ഹേ ഓനോട് പോണോയ്ച്ചാ പ്പളും പോണ്ടാന്നാ പറയല്
ഏ
അത് അങ്ങനാടിക് പോണേ ടൈമിലും എന്നും ഇന്ന് പൂട്ട് ഇന്ന് പൂട്ട് പോല ന്നെ അവസാനം പൂട്ടി ച്ചൂടോണ്ട്
ആഹ് ആഹ്
ഞാന്ച് പൂട്ടിച്ച് പോന്നിലെ ഇത് ല് അങ്കൻവാടി പോയിട്ട്
ആഹ് ഉം കൊറെ അംഗല വാടിക്കൊക്കെ പോവാൻ മടിയേക്കാര ല്ലേ
മടിയാണ് അങ്ങനെല്ല പോകും അല്ല പോകുംമ്പങ്ങെനെ പറയും ഇന്ന് പൂട്ടും ചീച്ചന്ന് പൂട്ടും പറ്ഞ്ക്ക്‌ണ് പറിം
ഇന്ന് പൂട്ടി നാളെ തൊറ്ക്കും
ആഹ് അതന്നെ ടീച്ചർമാരെ അങ്ങനെ പറിം കുട്ടികളോട് പറിം ഓല് നൊലോൾച്ച്ണ കുട്ടികളൊക്കെണ്ടാവുമ്പോ
ആഹ് ആഹ്
ഇന്ന് ഞമ്മള് അംഗൻവാടി പൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം അപ്പൊ ഇബന് കാര്യത്തില് അയ് പറയും
ആഹ് പിന്നെ
ഇത് ചായയൊക്കെ വീരുന്നാര്ക്ക് റെഡി ആക്കിയോ
ആഹ അത് വാങ്ങാണ് കറിയൊക്കെ അല്ലെ നമ്മള് റെഡി ആക്കുള്ളൂ ബാ
ആഹ് എത്ത പത്തിരി പോറട്ടാ അങ്ങനെ ആക്കിയേക്കാ
ആ അതന്നെ അതിന് നാളെ ഇവിടെ പരിപാടി ഇണ്ട് ഇതിന്റെ സുന്ന കഴിച്ചീന്റെ ഒരു പരിപാടിണ്ട് കുടുംബക്കാരെല്ലാരും കൂടി കൂടിയാണ്ട് അതിനി ഇവർ ക്ക് കുറച്ച് ലോങ്ങ അപ്പോ ഇവര് ക്ക് നാളെ ഒരു ആണ്ടു ഉണ്ട് ആണ്ട് പ പരിപാടിണ്ട് അപ്പൊ അത് ഉച്ചക്കാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുമ്പോക്കും നേരം ആഹ് അപ്പൊ ഇന്ന് വന്ന് പോവാണ് പോയിക്കോളാ എന്നൊക്കെ പറഞ്ഞു
പിന്നെ എന്താ
ഞങ്ങളത് പിന്നെ ആ നേരത്തെേ കഴിഞ്ഞോണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഞാൻ ഇവിടെ ഒരോര്ത്തര് കഴിയുമ്പൊഴ് അനക്ക് ഇഞ് അത് ഇതില്ലല്ലോ എന്ന് പറയും
ആഹ് ആഹ് അത് ചെറുപ്പത്തിലെ മുറിച്ചിട്ടുണ്ടാവും അത്ഏത് പ്രായത്തിലേനു
ഞാൻ പ്രസവിച്ച് കടുക്കുമ്പോ തന്നെ കഴിഞ്ഞ്ണ്
ഏഹ് ഇനിക്ക് പിന്നെ ആ പ്രായത്തില് കഴിച്ചാൻ പേടിയാ
അത് ഇവൻക്കേ മൂത്രൊയിക്കാനും ബുദ്ധിമുട്ടണേ അപ്പൊ ഡോക്ടർ പറഞ്ഞാണ്ട് അങ്ങനെ ചെയ്തതാ
ആഹ് അപ്പൊ മരുന്നൊക്കെ എങ്ങനെ ഈ കുട്ടികൾക്ക് ചെറുപ്പത്തില് ആവുമ്പോ
പാരസിറ്റമോൾ മാത്രേള്ളൂ വേറൊന്നും മരുന്നില്ല വേദനക്ക്
അപ്പൊ ആ മുറിമില്
ആ മുറീമല് പൊടി പൊടിട്ട് കൊടുക്കും
ആഹ് ആഹ്
അല്ലാത്ത മരുന്നയിറ്റം ഒന്നുല്ല പിന്നെ ചെറിയ കുട്ടിയല്ലെ അല്ലാത്തൊന്നും കൊടുക്കാനും ഇല്ലല്ലോ നമ്മള് പ്രസവിച്ച് കട ക്കാണ് അപ്പൊ നമ്മള് കയിക്കണത് അങ്ങനെയൊക്കെ ഓന്ക്ക് എന്താ മുത്രം ഒഴിക്കുമ്പോ ഭയങ്കര കരച്ചില്ലേനി ചെറുതാവുമ്പോ അപ്പൊ സ്കിന്ന് നീങ്ങായിട്ടേ
ആഹ് ആഹ്
ചെയ്ത് കഴിഞ്ഞേന്റെ ശേഷമാണ് മൂ ശരിക്കും ഒന്നു മൂത്ര ഒയ്ച്ചത് അല്ലെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കൊറച്ച് കുറച്ച് മൂത്ര ഒഴിക്കാൻ മുട്ടുമ്പോ തന്നെ കുട്ടി നെലോളി തൊടങ്ങും അപ്പൊ കൊണ്ടോയി കൊറെ സ്ഥലത്ത് കാണിച്ചു കാണിച്ച് അവസാനം നോക്കുമ്പോ ഇതാ പ്രശ്നം അപ്പം ഓൽ ചെയ്യാൻ പറഞ്ഞ്
ആഹ്
ഏതാ
ആഹ്
പക്ഷെ ന്ന വെല്ലാ നന്നായില്ലട്ടോ പ്രസവിച്ചടുക്കുമ്പോ ചെയ്തോണ്ട്
ഏഹ്
കൊറെ പ്രസവിച്ചെട്ക്കുമ്പോ ചെയ്തിട്ടേ ഇതിട്ടാണോ എന്താറില നന്നായില്ലാ ഓം പറയാ
അത് ശരിയാ. ഇത് കുട്ടികൾക്കൊന്ന് തിന്നാ കൊട്ക്കണെങ്കിലും ആഹ്
വേദനിം നല്ല വേദനല്ലെക്കാരം
ഈ പ്രായത്തിലൊക്കാ പ്പൊ ചെയ്താലല്ലേ കുട്ട്യേക്ക് ത് ന്നാനൊക്കെ കൊട്ക്കാൻ പറ്റൊള്ളൂ.
ഉം. ഡോക്ടമാര് ചെല ഡോക്ടമാര് ചെയ്യൂല ചെറ്യേ കുട്ട്യേൾത്. ഓൽക്ക് ഇതെന്ത് എന്തിനാണ് ചെയ്യ്ണത് ന്ന്ള്ളത് ഓൽക്ക് മൻസ്സിലാവണം ഓലറിയണം. അങ്ങനെ അങ്ങനെള്ളൊര് ടൈമില് വാണം ചെയ്യാന് ന്നൊക്കെ പർഞ്ഞിട്ട്. ചെല ഡോക്ടമാര് ചെയ്യും. ഞങ്ങളെ വടട്ത്തൊരു ഡോക്ട് ന്നെയ്‌നു. അയാള് ആദ്യം ചെയ്തൊട്ത്തീനി. ഇപ്പം ചെയ്യൂല. അയാള് പ്പതാ പറയിണത്. കുട്ട്യള് എന്തിനാണ് ഇത് ചെയ്യ്ണത് ന്ന് ഓൽക്ക് മൻസ്സിലാവണം.
ആഹ്
അല്ലാതെ ത് വെറ്തെ ചെയ്തിട്ടെന്തിനാന്നൊക്കെ പർഞ്ഞിട്ട് അയാള് ചെയ്തൊട്ക്കൂല.
ആഹ് ആഹ്
ഇത് പിന്നെ ഞങ്ങള് വടെ വേറെ ഡോക്ടെ കാണിച്ച് ന്നാ അങ്ങനെ ചെയ്തത്
ആഹ് പിന്നേ രാത്രിയേക്ക്ള്ള ഫുഡൊക്കെ ആയാ ഫുഡൊക്കായൊ രാത്രിക്കത്തെ?
ഫുഡ് ചോറ്ണ്ട്. ഇഞ്ഞ് കൂട്ടാനേളൊക്കെണ്ടാക്കണം.
ആഹ് ആഹ് ആഹ്
കൂട്ടാനേള് ഇന്നൽത്തെള്ളത് ന്ന് ഉച്ചകേക്ക് ഇ ത്ത് വെയ്ന്. ഇനി രാത്രിക്കക്ക് വേറെ ണ്ടാ
ആഹ്
ല് അന്താ കരയ്ണ്ടോ?
ആര് ഓനോ ഉം, ഉം അത് വടെ ഫോൺ വിളിക്കുമ്പൊ ഓൽക്ക് പ്രത്യേകള്ളൊരുതാ.
അതെല്ലോട്ത്തുള്ള പരിപാടിയാ വടെ മ്മ റിം ഫോണ്ന്ന് കൈയിലെ തെ എവ്ട്ന്നാ പാഞ്ഞിട്ട് വെര്ണറീല. അതോളൊരു കൊഴപ്പുണ്ടാവൂലാറിം.
ആഹ് ആഹ് ആഹ് ആഹ് ഉം പിന്നേ വേറെന്തൊക്കെ പിന്നെ?
വേറെന്താ ങ്ങനെ പോണ്.
ആഹ് ഹസ്ബൻ്റൊക്കെ വെര്ന് പെയ്ത് ട്ടില്ലാ കാറ്റട്ച്ചങ്ങനെ നിക്കാ അത് കാറ്റട്ച്ച് പോവും തോന്ന്ണു.
വേടിം മൂടിക്കെട്ടിയൊക്കെ ചെയ്ത് ണ് പിന്നെ
രാത്രിക്കെ ന്നന്ന രാത്രി മഴെയ്തിട്ട് പിന്നെ കറണ്ട് കറണ്ട് പോയിട്ട് എപ്പളാ വെര്ണറ്യോ
അഹ് ആഹ് മിഞ്ഞാന്നല്ലേ ഇവടൊക്കെ രാവിലേ വന്നത് രാവിലാ ഒരു എട്ട് മണിയൊക്കെ അയ്ക്ക്ണ്
ഏ ഇവടെ കരണ്ട് രാത്രി വന്ന്ണ് പക്ഷെ വന്ന്ണ് വന്നും പോയും വന്ന് പോയിം അങ്ങനെ
ഇവടെ വൈകുന്നേരാണ്ട് പോയിറ്റ് പിന്നെ വെര്ണത് രാവിലെ എട്ട് മണിക്കാ
ഏഹ്
ഉം
ഇവിടെ വന്നൊക്കെയ്ത്ണ് രാത്രി അങ്ങനെ വന്നും പോയും കൾച്ച
ആഹ് ആഹ്
അങ്ങനെയ്നി വടെ ആഹ് വ്ടെ അട്ത്ത സെൽ ത്തൊക്കെ അങ്ങനെ പറഞ്ഞേട്ട്ണു രാവിലെയാ വന്നേയ്ന് ഇവടെ എട്ത്ത്ത്തെ ഇൻ്റെ ഫ്രണ്ടൊ ക്കർഞ്ഞ് ഓലോടൊക്കെ അതേപോലെയെന്നെ രാവിലേ വന്നേന്നൊക്കെ പറീണ്ട്
ആഹ് ബടെ രാവിലെ വന്നേ അത്ചാരിച്ച് ട്ട് ചൂടൊന്നുല്ല്യട്ടോ ഇടിയെട്ടി. ആഹ് ആഹ്
ഉം ഉം കാറ്റടിച്ചല്ല മരങ്ങളൊക്കെ വീണ്ന്നൊക്കെ അറിയാന്
ആഹ് ഇവടെ അങ്ങനൊന്നും ഇല്ല ചൂടൊന്നും വന്നിട്ടില്ല ചൂടൊന്നും ഇല്ലേയ്ന്ന്.
അടെ മഴെയ്ത് തണ്ത്തോണ്ട്ലേ.
ഉം വേറെ എന്താ പിന്നെ ന്നാ ഞാൻ പിന്നെ വിളിച്ചാ മത്യാ
ആഹ് ആഹ് ആഹ് ന്നായിക്കോട്ടെന്നായിക്കോട്ടെ
ശെരി ശെരി